ആഹ് എന്താണ് വത്താനം
സുഖം അങ്ങന പോവ്ന്ന്
ഇയ് ന്നാള് ഐ ഫോൺ വാങ്ങണം പറഞ്ഞില്ലേ നമ്മള് മറ്റേ ഫ്രണ്ട് ഐ ഫോൺ വാങ്ങി അപ്പോ മറ്റേ ഓള്
ആഹ് പക്ഷെ ഞാ വാങ്ങണം ന്നല്ലല്ലോ പറഞ്ഞത് എനിക്ക് ആഗ്രഹം ഇണ്ട്ന്നാ പറഞ്ഞത് അത് നമ്മൾ വിചാരി ക്ക്ബോത്തിന് വാങ്ങാകഴിയൂല്ലല്ലോ അങ്ങനെ ആഗ്രഹം ഇണ്ട്ന്ന് പറഞ്ര്ന്നു
ആഹ് ആത് ശരി ഞാൻ ഇന്നാൾ ഇജ് ആഗ്രഹണ്ട് പറഞ്ഞപ്പോ ഇന്ക്കും ഭയങ്കര ആഗ്രഹേ ര്ന്നു ഐ ഫോൺട്ടോ
ആഹ് ആഹ് ഇയ്യ് വാങ്ണ്ടോ ന്ന്ട്ട്
ഞാൻ രുന്നു എന്താ പറയാ ല്ല ഐ ഫോണ്ന് കൊറേ യൂസ് ഇണ്ട്ല്ലേ ഫോ ഇപ്പോ ക്ലാരിറ്റിയാണ് മെയിൻ
ഏഹ്
ഐഫോണ്ന് കൊറേ യൂസ് ഇണ്ട് ഫോട്ടോ ക്ലാരിറ്റിയാ ണ് മെയിൻ പറയാ
മെയിൻ അതാണ് ബാക്കിളേളനൊക്കെ പ്പ നമ്മള
ആൻഡ്രോയിഡ ന്നേണ് ഉം അതെ അങ്ങനെയല്ല അപ്പൊ പ ആൻഡ്രോയിഡ് ആവുമ്പോ ചാർജ് കൊറേ നിക്കും പിന്നെ കോളിങ്ങും ഇതൊക്കെ ഈസി ആണല്ലോ മ്മക്ക് പെട്ടെന്ന് ഞമക്ക് യൂസയ്യാൻ ഈ സ്സാണ് പക്ഷെ എന്താ പറയാ പക്ഷേ ഐഫോൺ ആവുമ്പോ
ആഹ്
ആഹ്‌ പക്ഷേ എന്താ പറയാ ഒരു ഫോട്ടോ ഇട്ക്കണങ്കിൽ ഐഫോണന്നെ വേണം
അത് വാണം നല്ല ക്ലിയർ ആയിട്ട് കിട്ടല്ലോ
ലേ ഞാൻ ഇങ്ങനെ ഓരോ സ ല് ഞാ വിചാരിക്കും ഐഫോൺ ഇണ്ടങ്കി നമുക്ക് ഐഫോൺ ഇല്ലാത്തോണ്ടെയ് ഇപ്പൊ ആരട്ത്തും ഐഫോൺ ഇല്ലാത്തത് ഇല്ലലെ
ഇപ്പൊ എല്ലാര കയ്യിലുണ്ടല്ലോ ഫോണ് ഫോൺ ഇല്ലാതോർ ചുരുക്കാണ്. എന്തില്ലെങ്കിലും ഒരു ഫോൺ. കയ്യിലുണ്ടാവും ഹ ഹ അതെ നമ്മളെ പോലെ കൊറച്ച് ആളുകളുണ്ടാവും ഫോണില്ലാതെ
പക്ഷെ ഞാന് നിക്ക് ഭയങ്കര ആഗ്രഹണ്ടായിരുന്നു പക്ഷേ എന്താ പറയാ ഞാൻ പറഞ്ഞ കൂടുതൽ ആൾക്കാര് ഹസ്ബൻഡുമാര്ക്കാണ് കൂടുതല് അങ്ങനത്തെ ഇൻടറസ്റ്റ് ഉണ്ടാവ ല്ലെ
ആഹ ആഹ പക്ഷെ ഇൻ്റെത് ല്യാട്ടൊ
അതന്നെ ഇവിടില്യ അപ്പം നമ്മള് വിചാരിക്കും ഓൽക്ക്ണ്ടെങ്കിൽ ഓൽത് അപ്ഡേറ്റ് ചെയ്യുമ്പം നമ്മുക്കത് കി
ഉം ഉം ഉംഉം അതെ
അങ്ങനെ അങ്ങനെ വിചാരിക്കാനൂല്ല അല്ലെങ്കി പിന്നെ ചെലോല് പറയും അ മിൻസ് കുറേങ്ങട്ട് ലൈഫ്സ്റ്റൈലൊക്കെ ഇങ്ങട്ട് നല്ലത് നല്ലതാക്ക ക്കാൻള്ള ആൾക്കാരാണെങ്കി ഓല് പറയും വ ഇയ്യ് പോയി വാങ്ങിക്കെ ആൻഡ്രോയിഡ് ഇട്ക്കണംന്നൊക്കെ പറിണ ആൾക്കാരൊക്കെ നമ്മളെ ഫ്രണ്ട്സിന്റെ എടേലെന്നെണ്ടല്ലൊ
ആഹ അത്ണ്ട് അത് അതന്ന് വെച്ചാല് ആ ക്യാഷിന് ബുദ്ധിമുട്ടില്ലാത്തവരാണ് അവരിപ്പോ അനക്ക്ന്ന്ടുത്തുകൂടെയച് അന്ന് പോയിട്ക്ക ആ അതിപ്പഞ്ഞ് അവരൊക്കെ ഡ്രസ്സിന്റെ കാര്യത്തില
ഡ്രസ്സിൻ്റെ കാ ര്യ ലാരൊക്കെ അങ്ങനെ തന്നെയാണല്ലോ അവരിപ്പോ ഇപ്പൊ ഒരു ഡ്രസ് ഡ്രസ്സ് കണ്ട അതെട്ക്ക നമ്മളിപ്പൊ ഒരു ഡ്രസ്സ് എട്ക്കണെങ്കിൽ എത്ര ദിവസം മുന്നേ വിചാരിക്കണം ആ അതെടുക്കണം അയിന് പൈസ വേണം അ പക്ഷെ അവരൊന്നും അങ്ങനെല്ലല്ലോ അത് കണ്ടു ആ ആ ഡ്രസ്സ്ൻക് പ- റ്റി അവിടെറങ്ങാ അതെടുക്ക അത് പോവ അത്രേ ഉള്ളൂ അതായത് ക്യാഷിനും ബുദ്ധിമുട്ടില്ല നമ്മക്ക് അങ്ങനെയല്ലല്ലോ
ഇതിന് ബുദ്ധിമുട്ടിന്റെല്ലടാ ചെല ആൾക്കാര് എന്താ പറയാ ക്യാഷ് ഇല്ലെങ്കിലും അതെങ്ങനെങ്കിലും ആഹ ക്യാഷിന്റെതല്ല അതപ്പാണ്ട് ഇട്ക്കും അല്ലെങ്കി അത് വാണം അല്ലെങ്കി അങ്ങനെയാണ് ലൈഫ് സ്റ്റൈല് അങ്ങനെ ജീവിച്ച് ശീലായാല് പിന്നെ അത് ക്യാഷ്ണ്ടായെങ്കില് അല്ലെങ്കിൽ ക്യാഷ് വന്നിട്ട്ന്നുള്ളരു സംഭവല്ല നമ്മള് ക്യാഷ് വന്നിട്ട്
ആഹ നമ്മള് അങ്ങനെ ചിന്തിക്ക്യാവൂ ഓല് ഓലെ ജീവിത രീതി വേറെയാണ് ഇള്ള ഇള്ളത് കൊണ്ട് ഉഷാറായി ജീവിക്ക ഇല്ലെങ്കിലും കൊറച്ച് ഇണ്ടാക്കിയിട്ട് എങ്ങനെങ്കിലൊക്കാണ്ട് അങ്ങനെണ്ടല്ലോ ഉം ഉം പ്രത്യേച്ചും ആളുകളുടെ മുന്നിലൊക്കൊന്ന് ആഹ നല്ല രീതിയില് ആ ഒരു ചിന്താഗതിക്കള്ളവരാണവര് ഏ
കൂടുതൽ ആളുകളും ഇപ്പൊ കൂടുതൽ ആളുകളും അങ്ങനെയാണ്
അങ്ങനെ തന്നെയാണ്
കാരണം ലൈഫ് സ്റ്റൈല്ങ്ങട്ട് ബാക്കിള്ളോലെ മുന്നില് ഇങ്ങട്ട് ലൈഫ് സ്റ്റൈല ചെൽ
ആഹ ആ ജീവിത രീതിങ്ങട്ട് മാറീട്ട് നല്ല മുൻ മുന്നോട്ടില്ല അതായത് നല്ല സുഖത്തിലില്ല ജീവിതാണ് ഒന്നൂടി ആ ഹി
ലൈഫ് സ്റ്റൈല് മീൻസ് ഒരു ഫാഷൻ ആയിട്ട്ള്ളേ
ൻക്ക് മനസ്സിലായി മലയാളത്ത് പറഞ്ഞാലും ൻക്ക് മനസ്സിലാവും
ആഹ മലയാളത്തില് പറയാനും വേഡ് കിട്ടണ്ടേ ഞാനെ എന്നും പ്പോ ആ അയ അവടെ ഞാനിങ്ങനെ ആലോയിക്കായിരുന്നു പണ്ടൊക്കെ ഗൾഫ്ന്ന് വരുമ്പളേ
ആഹ
നല്ലോണങ്ങനെ സാധനൊക്കെ അങ്ങട്ടുംങ്ങട്ടും ട്ടും നമ്മള് ഷെയറെയ്യല്ലോ അന്നൊക്ക ഗൾഫില് ആഹ ഗൾഫിലൊര് സാനം കിട്ടാന്ന പറിമ്പം ഭയങ്കര ഒരു ഭയങ്കര ഒരു സന്തോഷേയിരുന്നു
സന്തോഷാണ് ആഹ
ഇപ്പ അങ്ങനെ ഇല്ലല്ലോ
ഇപ്പം എന്താണ്ന്ന്ച്ചാല് നമ്മക്കിപ്പ നാട്ട്ന്ന് വാങ്ങാൻ കിട്ട്ണ സാനങ്ങൾ തന്നെയാണ് അവിടന്നും കിട്ട്ണത് പിന്നെതല്ല ഇപ്പഴും ഇല്ലന്നല്ല ഇപ്പഴും കൊണ്ടുവരുന്നുണ്ടല്ലോ കൊണ്ടുവ പ ആാരൊക്കെ ഉണ്ടേ നമ്മുടെ ഉണ്ട്േ അങ്ങനെയല്ല എനിക്കൊക്കെ
മ
എനിക്കൊക്കെ എന്റെ ഇപ്പം എന്റെ ഫാമിലി നിെ ആര് വന്നാലും അങ്ങനെ തരാറുണ്ട് അത്ാ ചെറിയ സാധനം ആണെങ്കിലും ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക്
ആഹ് അതാ പറഞ്ഞ പക്ഷെ അങ്ങനെ എല്ലാരും െയർയില്ല അപ്പൊ ഇന്ന് ഇന്റെ അയലക്കത്തില് ഒരു വീട്ടിൽന്ന് കൊറച്ച് സാധനങ്ങള് കൊണ്ടുവന്നിട്ടുണ്ട്
ആഹ ആ
സ്വീറ്റ്സും കുറച്ചധികം സ്വീറ്റ്സും പിന്നെ മോക്ക് ഹെയർ ബാൻഡ ഒക്കെ ആ പിന്നെ പെൻസിലൊക്കെ ഉണ്ട്
ഉം ഉം
അപ്പം ഞാൻ അങ്ങനെ അത് കണ്ടപ്പോളേല്ല ഭയങ്കര നമുക്ക് സന്തോഷാണല്ലോ
ഓ സിക്‌സിവ്വ്വ് ഫ്ഗ്ഗ് ഫ്‌ഡ്സ്
അ
ഓക്കെ പിന്നെ മക്കളൊക്കെ എവിടെ കേക്ക് ണില്ലേ
ഉം ഡ്രസ്സ ഷെയറയ്തിന്
വവഭഹുഹ് ഡ്രസ്സ് എന്ത ഈ പറഞ്ഞത് പണ്ട് കാലത്തെ ഡ്രസ്സ് ഷെയർ ചെയ്തതാണോ പറയുന്നത് എന്താ പറയണേത് ക്ലിയർ ആയില്ല
അല്ല ഇന്നലെ ഒരു ഡ്രസ്സ് ഷെയർ യ്തിരുന്നല്ലോ
അതെ ഏതേനു
ഉ മോൾക് മോളതല്ലെ
ആഹ ഓഫോട്ടോ
ഉം നല്ല ഭംഗിയണ്ടേ
സിക്‌സിസിസിക് ആഹ അത് എല്ലാരും പറഞ്ഞു എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല സെലക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞു മോൾക്കും തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അത് അത് ചെറിയ ആ ചെറിയ മക്കളാകുമ്പളേ അവർക്ക് നല്ല ഭംഗിയണല്ലോ ഈ എന്താ പൊങ്ങി നി നിക്കണ ഉടുപ്പൊക്കെ പിന്നെ മുട്ടിന്അതിപ്പോ ഒന്നാമത്തെ രസം
വ്വ്വ്വ്ക്സ്
മുട്ടിന് കറക്റ്റ്ായിയിട്ട് നിൽക്ക്പോ രസമാണല്ലോ പക്ഷെ അത് ലെങ്ത്ത് കൂടിയിട്ടുണ്ടെങ്കി അത്ര ഭംഗി കിട്ടൂല്ലേ അന ഇപ്പൊ കറക്റ്റ് ആയി നക്കണതിനോടാണ് ആരും ഭംഗി
അത് ശരിയാ കാരണം ഉ പക്ഷെ ആ മോൾ ഒക്ക നല്ല മംഗിണ്ട്ട്ടോ എല്ലാ എല്ലാ സാധനും
ഉം ഉം പക്ഷെ ആ ഡ്രസ്സ് നല്ല രെസല്ലേ സെലക്ട് ചെയ്ത ആൾക്കാരെ ഇന്ക് ഇഷ് ടപ്പെട്ട് അവര് നല്ല സെലക്ഷന്ണ്ട് അവർക്ക്
ജ്ജ്ക്ക് പക്ഷെ എന്താറിയോ ഈ ചില ആളുകളേയ് എന്താ പറയാ അത് കൊഴപ്പല്ലാ പക്ഷെ അതിനൊക്കെ നല്ല റേറ്റ് കൊടുക്ക്‌ണ്ടല്ലോ ആഹ് അതൊക്കെ നല്ല റേറ്റ് ആയണ്
ഫോട്ടോയിൽ കണ്ടേനേക്കാളും ഭംഗിയുണ്ട്
ണ്ണി
അതാവുമ്പോ കറക്റ്റ് ഫിറ്റ് ആയി നിന്നിട്ടാണ് അത ത്ര ഭംഗിതോന്ന്ണഹ് ട്ടോ അത്യാവശ്യം റേ റ്റുആയിട്ടുണ്ടാവും ഒരു എനിക്ക് തോന്ന്ണത് രണ്ടേ അഞ്ഞൂറിന്റെടുത്തൊക്കെ വന്നിട്ടുണ്ടാവും നല്ല സ്റ്റോ സ്റ്റോൺ വർക്കും ന്റീട് വർക്കും ഒക്കെണ്ടല്ലോ അപ്പൊ ക്ക് തോന്ന് ചെയ്യിപ്പിച്ചതു പോലെയാണ് അത് റെഡിമെയ്ഡ് അല്ല അവര് ചെയ്യി പ്പിച്ചതാണ് എന്നോട് അളവൊക്കെ ചോയിച്ചിട്ട് അതാണക്കാരം അതാണ് കറക്റ്റ് ആയിട്ട് ആ സൈസ് കിട്ടിയത് അല്ലെങ്കി നമ്മള് റെഡിമെയഡ് ഇട്ക്കുമ്പോ
ആ കളറ് ആ കളറ് ഭയങ്കരെ ഭയങ്കര ഇൻക്ക് കളറ് വല്യെ ഇഷ്ടായില്ലട്ടോ അത് വേറെ എന്തെലും ഒരു കളറാണെങ്കിൽ കൊറച്ചൂടെ
ഫോട്ടോല് കാണേക്കാളും ഭംഗി ഇണ്ട്
ഭയങ്കര ചൊമണ്ട്ല്ലേ വ വ ഇതിന്റെപ്പം ഭയങ്കര ചൊമിണ്ട് ഇന്നലെ വൈകുന്നേരം ഗുളിക കുടി
അല്ലടാ അത് ഫോട്ടോല് കാണ് ണേക്കാളും ഭംഗിഇണ്ട്
ആഹ്.
നേരിട്ട് കാണാൻ അത് ഇവൾക്ക് മാത്രണ് ആ കളർ കിട്ടിയത് ബാ ക്കിള്ളോർക്കൊക്കെ ഒരു വേറെ കളറാ ഇട്ത്തിരിന്ന് അതും നല്ല ഭംഗില്ല കളറാണ് അതൊക്കെ ചെയ്യിപ്പി പ്പിച്ചതെന്നേണ്
അതല്ല പോ ഏണിറ്റ് എന്താ പറയാ ഈ നമ്മള് കളറ് ഡ്രസ്സ്കോഡാആവുമ്പക്ക്‌ എല്ല ഒരേ കളറോ അങ്ങനെ എന്തെങ്കിലും അല്ലെ പിന്നെ ഡിഫറന്റ് അത് എന്താ ഒരാക്ക് മാത്രം ഒരു കളറായെ
അത് ആഓ അയ് ഇട്ക്കണ്ട ഇവൾക്ക് മാത്രം അങ്ങനെ ആവാന് കാരണം എന്താച്ചാലേ അവര് അവട് ഞാൻ പറഞ്ഞല്ലോ ചെയ്യിപ്പിച്ചതാണല്ലോ അപ്പൊ ഇന്നോട് ചോയ്ച്ചീനി ഇൻക്ക് ഓരേന്റെ കളർ രസണ്ട് പക്ഷെ ഒന്നൂടെ ഇൻക്ക് ഇഷ്ടപ്പെട്ട കളറ് ഇതാ അപ്പൊ അങ്ങനെ ഞാനിത് മതിന്ന് പറഞ്ഞു ഒരു ഡി ഡിസൈനും മാറ്റണ്ട് അവരത് ഇത് ഞാൻ പറഞ്ഞ കൊടുത്തതാണ് ഓരുടേത് പിന്നെ ഓര് സെലക്ട് ചെയ്ത ഡിസൈനാ
ഓ അയ് ശെരി പക്ഷെ എന്താ പറയാ നല്ല ഭംഗിയി ണ്ട്ലെ എന്താ പറയാ കൊയപ്പല്ലടാ
എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത് നേരിട്ട് കാണായി നല്ല ഭംഗിണ്ട് തിലേറെ ഭംഗി തോന്ന്ന്ന്ണ്ട് കാരണം അയിന്റെ അയ്ന്റെ കളറും വർക്കുകളൊക്കെ ഓരോ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ സ്റ്റോൺ വർക്കും ബീഡ് വർക്കുംആണ് അയ്മ്മേ എടുത്ത് കാണിക്കണേ
കല്യാണത്തിനൊക്കെ ഷി
എന്തഡാ
അങ്ങനെയല്ല ഞാനിന്നാള് ചെരിപ്പെടുത്തെപോ ഒരാള് വന്ന്‌ നീ എ ഏ ആ കാണ
കറുപ്പ് എന്ത് പറഞ്ഞേ
ഞാൻ നാൾ ഒരു ചെരുപ്പ്നിക്ക് ക്രോപ്പ്സിന്റെ മോഡല് ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ട ഞാൻ വ വൈറ്റ് നോക്കിയപ്പോ അതിന്റെ ഇടൽ ഒരു ബ്ലൂ കണ്ട് ഒരു ഫ്ലവറിന്റെ കളറ്
കളറാണല്ലോ അതൊക്കെഇപ്പൊ ട്രെൻഡിങ്ങില് പോകുന്ന കളറല്ലേ
ആ ഇങ്ങനെ തന്നെയ ട്രെൻഡിങ് അപ്പൊ ഞാൻ ട്രെൻഡിങ്ന്ന് പറഞ്ഞപ്പോ ഇന്നോട് ഭയങ്കര ഒ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ആളെന്നെ പറഞ്ഞു അതുകൊണ്ട് ചോദിച്ചതാ
അഹ് ശരി ആ കളറൊക്കെ നല്ല രസം ഉണ്ടാവല്ലോ അത് എടുത്തൂടായിരുന്നോ വേറെല്ലോർത് ആ ഒരു ഇതിന് നിൽക്കണ്ടല്ലോ അവനാന് ഇഷ്ടളേ എടുക്കാലോ ഇനിക്ക് തോന്നുന്നേ പിന്നെ എന്ത് കളറാ എടുത്തത് നിങ്ങള് വൈറ്റോ
വിളിക്കാം ഞാൻ വിളിക്കാം
ആഹ് ഓക്കെ